ആ ഹലോ
ആ കേക്കുന്നില്ലേ?
ആ കേൾക്കണ്ട് എന്ത്‌ ആ എന്ത്‌ പറഞ്ഞിന്
മഞ്ഞപ്പിത്തം, പിന്നെ, എന്ന്വച്ചു കഴിഞ്ഞാല് ഞങ്ങളേ എന്താന്ന് അന്ന് നാട്ടിലിണ്ടായിരുന്നില്ല ആ മഞ്ഞപ്പിത്തം സ്റ്റാർട്ടെയ്യുന്ന സമയത്ത്. ഞ നാത്തൂന്റെ മോൾ കണ് ഫസ്റ്റ് സ്റ്റാട്ട് ചെയ്യുന്നത് അന്നട്ട് പിന്നെ പിന്നെ ഓ ഓൾക്ക് ഉണ്ടായിട് ണ്ടായി ആ ഓൾക്കുണ്ടായി അങ്ങനെ കുറച്ച് ഓൾക്ക് മാറിയ സമയത്താണ് ഞങ്ങള് നാട്ട്ക്ക് വരുന്നത്. ഞങ്ങള് നാട്ടക്ക് വന്ന് ആപ്പാട് കുറച്ച് ആ ഞങ്ങള് ഖത്തർലായിരുന്നു. ഓൾക്കിണ്ടായ സമയത്തൊക്കെ. പിന്നത് കഴിഞ്ഞ് വന്ന് ഇളേച്ചനെന്നും പനിയക്വരും
ഉം ഉം
പക്ഷെ ഓൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓളും കുട്ടികളും ഇരുന്നേന്. ഓന്റെ ഡ്രസ്സ് അല ക്കലും പിന്നെ അത് ചെല മെഷീനിൽ ഇടുമ്പോ ഞാനൻ ഇന്റെ കൂട്ടത്തിൽ അങ്ങോട്ടിടും ഓന്റെ മാത്രല്ലേണ്ടാവൊള്ളൂ
ആ ആ ആ
ഇതായിരുന്നു പിന്നെ അങ്ങനെ ഇനിൽരുമിച്ചിട്ടാണ് അ ഡ്രസ്സുംമെന്നാണോ ഇനി എങ്ങനെ വന്നാലും പിന്നെ ഓലെ റൂമത്തെ ബാത്റൂമംന്നന്നെ ചിലപ്പോ ഞാന് മക്കളൊക്കെ അങ്ങനെ യൂസ് ചെയ്തിന്ന് ഇനി അങ്ങനെയാണോ എങ്ങനെന്നുള്ളത്റിയില്ല ഓ ഓൽക്ക് പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്തപ്പ സ്റ്റോൺണ്ടത് മാറലൊട്ത്തിക്കണ്. ആ സമയാപ്പള് ഓന്റെ ടെസ് ചെയ്യന്നത് അവൻപി അപ്പൊ പിന്നെ കുറച്ചഴിഞ്ഞിട്ട് മോൻക്കപ്പത്തിന് കഫക്കെട്ടും പനിയും വന്നു. അപ്പൊ മോനെ മിറ്റായി ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിങ്ങണ് ഡിസ്ചാർജ് ആവണെന് തല ദിവസം എന്ക്ക് വെറച്ചിങ്ങനെ പനി വന്നപ്പോത്തന്നെ എനിക്ക് ഡൗട്ട് തോന്നി. ഞാൻ പറഞ്ഞു ഇത് കൊറച്ച് സീ ഉപയോ പിന്നെ ടെസ്റ്റ്‌ ചെയ്യാന്നു പറഞ്ഞു ടെസ്റ്റ്‌ ചെയ്തപ്പ സ്റ്റാർട്ടിങ്ങാണ് തുടക്ങ്ങാണ് വല്ലാണ്ട് ഏടുക്കും പോയിട്ടില്ല ഡോക്ടർ പറഞ്ഞു ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട ടാബ്ലറ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് വിട്ട്. അങ്ങനെ ഇങ്ങനെ ഫുഡില് ക നോ മൊ ചെയ്യാറുണ്ട് ന്നെട്ട് പിന്നെ അങ്ങനെ ഫുഡൊക്കെ ഒന്ന് ത് അപ്പോളേക്ക് കുറ തരാംന്നണ്ടായി കഴിഞ്ഞ ഒന്ന് കൂടും അത് എത്ര മരുന്ന് കുടിക്കണ്‌ച്ചെങ്കിലും ഒന്ന് കൂടിട്ടേ കുറയുള്ളു ഭയങ്കര ക്ഷീണ തലവേദന തല പൊളിയാക്കാരം. അയ്ക്കൂടേ നമ്മുക്ക് ചെറിയ മക്കളും കൂടി ആവുമ്പളേ
ആ ആഹ് ആ കാ
ആ ആ പാല് കുടിക്ക നാല് മാസമായി അത്ര അല്ല പാല് കൊടുത്ത കൊടുക്കാൻ പറഞ്ഞു ഡോക്ട ബാത്റൂമ് പോയിട്ട് വരു പൊ നന്നായിട്ട് കയ്യൊക്കെ ഒന്ന് വാഷ് ന്ന് പറഞ്ഞു. ഇപ്പോ തന്ന് ഞാൻ യൂസ് ചെയ്യണ ബാത്ത് അത് പൊ വേറെ ആരും യൂസ് ചെയ്യണ്ടാ അങ്ങനെ പറഞ് ആ അങ്ങനെ പറഞ്ഞ് പിന്നെ പ് ന്റെ വീട്ടിക്ക് കൊ അങ്ങട്ട് വീട്ടിക്ക് പോവ ചെയ്തെ. മോൾക്ക്ണ്ടാവണീന് വേണ്ടി ഞാൻ മോളെ ഹസ്ബൻറിന്റെ വീട്ടിൽ നിർത്തി. പിന്നെ ഇനിപ്പോ ഓൾക്കും കൂടെ വരണ്ട. വിചാരിച്ചിട്ട് അന്നിവിടെ ആരിക്കും പകർ വച്ചായിട്ടുണ്ടായില്ല നമ്മള് വള്ളത്തിന്റെ കാര്യ അത്രക്കെ ശ്രദ്ധിച്ചട്ടുണ്ടായിരു ന്നില്ല
ആ ശരി അപ്പൊ മോൾക്കും പിന്നെ പിന്നെണ്ടായ
ആ പിന്നെ ആ മോള് ഇവിടെള്ള പാപ്പത്തിന് നാത്തന്റെ മോന് ഛർദി തുടങ്ങി അന്നത്തെ ദിവസം ആ ച അത് തുടങ്ങിന്റെ തലിവസം ഞാനും ഇല്ലോ ഫുള് ഓന്റെ കൂടെന്ന് നോു
ആഅപ്പൊ പിന്നെ ഓക്കും
അത് കഴിഞ്ഞ് ഞങ്ങളത് രണ്ടാത്തന്ന് ലെവലായി വന്നപ്പോണ്ട് മോന് വെറച്ച് പനിക്കണം ആ ആ പനി നമുക്ക് വേറെ സെപ്പറേറ്റ് കണ്ട മനസിലാവും നമുക്ക് യാതാന് വെച്ചാ ൽ ജലദോഷ കഫക്കെട്ട് ഒന്നുമുണ്ടാവില്ല സെരു വറക്കക്ക നമ്മളിങ്ങനെ ആകെ ആള് വിറക്കും ക്കക്കാരം അതുകണ്ട് കഴിഞ്ഞേക്കണ്ട് ഞാൻ മോനെ കൊണ്ടേയി ടെസ്റ്റ് ചെയ്തു അങ്ങനെ പിന്നെ ഒക്കെ ഇങ്ങട് ഒരു രണ്ടു മാസം കഴിഞ്ഞ് ആ ചെ കഴിഞ്ഞ ചെറിയ പെരുന്നാ നാളൊന്നും മറക്കൂല വീട്ടില് ബിരിയാണിന്ന് വെച്ചെന്നെ ഇല്ല മക്കളെ ഇപ്പോ എ മോൾ കഴിച്ചിങ്കില് ബിരിയാണി നിക്ക് വയങ്കര ഇഷ്ട്ടാ ഇപ്പേം ഉമ്മയും പറഞ്ഞ് വേണ്ടാ ഇങ്ങൾക്ക് മാറിയിട്ട്
ഉമ്മാര അങ്ങനെയാണല്ലോ ഉമ്മാരും ഉപ്പാരും അങ്ങനെയാണല്ലോ മക്ക് ഇമ്മക്ക് എന്തെലും ഉണ്ടായി കഴിഞ്ഞേഞ്ഞാൽ ഒരു താ അപ്പോ നമ്മള് ഫുഡ് ഇപ്പൊ എന്ത് ഫുഡ് ഉണ്ടാക്ക ഞാനിപ്പം ഇന്നലെ മദേഴ്സ് ഡേ അല്ലേനോ അപ്പഞാന് ഞാനിങ്ങനെ എല്ലാരും സ്റ്റാറ്റസ് വെച്ചിന് ന്റെ ഉമ്മ സ്റ്റാറ്റസ് ഒന്നും കാണൂല ആ ആള് നോക്കല്ലൊന്ന് പക്ഷെ ഞാനങ്ങനെ അല്ല ഞാനും സ്റ്റാറ്റസ് വെച്ചില്ലാട്ടോ പക്ഷെ പൊതുവെ അങ്ങനെത്തൊന്നും വെക്ക എല്ല അപ്പൊ ആൾ എല്ലാരും ഇങ്ങനെ വെച്ചപ്പോ എനിക്ക് ഭയങ്കര വെഷ്മം അങ്ങനെയെല്ല അങ്ങനെ ഓരോ ദിക്റും അങ്ങനെത്തൊക്കെ വെച്ച്ക്ക്ണ് അങ്ങനെ ഇപ്പയങ്ങനെ ഈ ഇത് പറഞ്ഞപ്പോ ഞാങ്ങിനെ ആലോയിക്ക ആ ഉമ്മ ന്ന് പറയുന്നത് വേറെന്നെയാണല്ലോ നമുക്കിപ്പം എന്താസു ല്ലങ്കിൽ അല്ലെങ്കിൽ ഞമ്മക്കിപ്പോ എന്ത്ണ്ടെങ്കിലും ഓര് ഓല് ഓൽക്ക് ടെൻഷനാ പൂ പോൽ ഇവിടെ വന്നു അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടോയി ഓല് നമ്മളെ നോക്കും പക്ഷെ ഓര്ക്ക് ഓര്ക്ക് എന്തെലും ഉണ്ടായാൽ ഓര് ന്റെ വീട്ടിലൊക്കെന്നാല് ബ്രദേഴ്സ് ഇല്ല ഞങ്ങൾ പെൺകുട്ടിയാളാ അപ്പം ഞങ്ങള് ഞങ്ങളൊന്ന് വിളി പോലൂല്ല അപ്പം എനിക്ക് ഭയങ്കര വെഷ്മ പണിണ്ടായാലും ഇല്ല ഇല്ലാന്ന് പറയും പക്ഷെ ഭയൻ ഭയങ്കരായിട്ട് വയ്യാതായാലും
ഒന്നും പറയില്ല സമ്മതിച്ച് തരൂല്ല ഒരു കൊഴപ്പില്ലാന്നേ പറയുള്ളൂ ഹാ
അമ്മാര് ഇപ്പാരും അങ്ങനെന്നെയാട്ടോ അങ്ങനെല്ല പറയണം പക്ഷെ ഇ എന്ന് പറയുമ്പോ തേജി
പ്രത്യേച്ചിും അറ്റാച്ച്മെന്റ്ല്ലക്ക്
അച്ച മ ആഹ അ ഇങ്ങനെ ഇപ്പ ഇങ്ങനെ ആലോചിക്ക്പോ ഇന്നാലം എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ ചെറുപ്പൽ ഭയങ്കര വികൃതിയന് ആ പറഞ്ഞാ കേക്കൂല ഭയങ്കര ഒരു സഹായിക്കൂല്ല അങ്ങനെ സ്കൂൾക്ക് അങ്ങനെ പോകും അടിച്ചോരും കൊടുക്കൂല അപ്പഞാങ്ങനെ ജർജ എന്താ പറയാ ഇപ്പൊ നമ്മക്ക് മക്കളുണ്ടായി അമ്മക്ക ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾാണല്ലോ നഞമ്മളിങ്ങനെ ജീവിക്ക
ആ സത്യായിട്ട് നമ്മള് ര നമ്മൾ ഒരേ കാര്യം പറ നമ്മള ഇങ്ങന ചിന് ഇതുപലെ നമ്മമാും നമ്മളോട് പറഞ്ഞി
പക്ഷെ ഞാനിങ്ങനെ ആയിക്കും ഇപ്പൊ നിന്റെ മക്കള് ഇപ്പൊ ഒരു രണ്ട മുട്ടായോ മൂന്ന് മുട്ടായോ കൊണന്നാൽ ഇപ്പ എല്ലാ നമുക്ക് ഇങ്ങനെ തന്നാല് മക്കള് ചോദിച്ചാൽ ഞാൻ പറയാഏ അല്ലെങ്കിൽ ഒരു മുട്ടായി കൊണന്നാൽ ഫസ്റ്റ് ഞാൻ എനിക്ക എടുക്കുക
സത്യ നഞമ്മുടെ അമാര എടുക്കൂലല്ലോ
നമ്മളിങ്ങനെ ഓത കട്ട അല്ലെ എങ്ങനെ എനിക്ക് ത ചോദിക്കും അപ്പക്കും വേഗം ഓല ആന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽെ ഞാാന് ചെറുതാണ് അപ്പ ചെറുതോലോട് പ്രത്യേകിച്ചും നമുക്ക് വേ കൊറ എന്ത് സാധനം ഓ രിയ ഒക്കെ ആണ അപ്പൊ എനിക്ക് ഇങ്ങനെ അതൊക്കെങ്ങനെ ആലോചിുന്നില്ല ഭയങ്കര വിഷമ - ഞാന ഇന്നലെത്രി പതിനൊന്നണക്ക് കിയത് പിന്നെ ഞാാന അത് ആലോചിച്ചിരിക്കേന് ന്തോ പോലെ ഒരു- വിഷമം പോലെന്നല്ലെ ഇതുവരെ എനിക്ക് മേഴ്സ് ഡേണ്ടാവുമ്പോ അങ്ങനെ ഞാൻ ചിന്തിക്കലില്ലല്ല അങ്ങനെയന്നില്ല പക്ഷെ ഇമാനൊും ഞാൻ ചിന്ക്കൂട്ടോ മരെ പറയ എന്ന- ചിന്തിക്കുമ മക്ഷേ നൊരു- തോട്ട എങ്ങനെത്തും
ആഹ് അങ്ങനെരില്ലല്ലേ ഇപ്പൊ നാമത് ഈ ഒരു സമയം കൂടി എന്താ വേറെ നമുക്ക് ഈ ഒരു നമുക്ക് ഈ ഒരു സമയത്ത ആകുമ്പോ ഏറെ ഇതുപോലെ ഒരു സമീപല്ലേ കേ- ഏറ്റവും ആവശ്യംുണ്ടാവ ഞാന് ദെൻ പ്രെഗ്നൻസി ഇതേപോലെ അവിടെ- ത്തറിലായിരിന്ന് ഏഴാം മാസത്തില ഇങ്ങോട്ട്‌ വന്നത് നാട്ട്ക്ക് അതിന്റമ്മോ ഛർദ്ദിക്ക് ഇങ്ങോട്ട് വരുമ്പോയെ എങ്ങിട്ടെ സങ്കടമാവും നമ്മളന്നെ ഫുഡ് ഉണ്ടാക്ക ഹസ്ബൻഡ് ഉണ്ടാക്കി തരും- പക്ഷെ ഓർക്കും ഒരു ലിമിറ്റില്ലേ ല്ലേ ഇതിടിയില് പക്ഷെ എനിക്ക് ബുദ്ധിമുട്ട ആളടുത്തില്ല. ചെയ്യും പക്ഷെ ഞാൻ എനിക്ക് ഓലെ ബുദ്ധിമുട്ടിക്കുണത് ഒരു- ഒരു മനസ്സിൽ ഒരു എന്തൊരു പോലെ- ഓരടിച്ചു ഓരു തുടക്കും ക്കെ ചെയ്യുമ്പോ എനിക്ക് എന്തോ ഒരു- ഒരു വേറൊരു ഫീലാണ് മോളൊക്കെ എനിക്കങ്ങനെ റെയർ ഫുഡ് കഴിച്ച്- കഴിഞ് കഴിഞ്ഞ നമ്മള ഈ പാത്രത്തില് എണ്ണമയം ഉണ്ടാവല്ലോ അത്- കാണുമ്പോ തന്നെ ഞാൻ ന്നായിട് ഛർദ്ദിക്കും. അപ്പൊ മോൾ എന്താ പറയും? മോള് പിന്നെ അന്ന് ഏഴു വയസ് അത്രേ ആയിട്ടുള്ളൂ എന്നാലും പറയും ഉമ്മച്ചി അവിടുന്ന് എനീക് പോയി കിടന്നോ ഞാൻ മോറിക്കോളാം ന്നുപറയും ന്നിട്ട് സ്റ്റൂൾ ഇട്ട് നിന്ന് സിങ്കുമേ നിന്ന് പാ
ആ എന്റെ മക്കളും. പാത്രൊക്കെ മോറിത്തരും ന്റെ മോൻ നല്ലൊലെ ചെയ്യും അപ്പൊ നമുക്ക് ഭയങ്കര വിഷമമാണ് അത് ആ സമയത്തുമ്മാടെ- കാണുമ്പോ നമുക്ക് ഭയങ്കര വിഷമമാണല്ലോ
അതെന്തോപോലത്തതല്ലേ? ഓ മോള് എപ്പളു അങ്ങനത്തട്ടെ മോള് ആഹ് ദീക്ക ഏഹ് ഈ കാര്യത്തില്, എനിക്ക് എത്രായിട്ടു എനിക്ക് ഇഷ്ടില്ലാത്ത പരിപാടിയാ ഈ ഡ്രസ്സ് മടക്കി വെക്കാ. നമ്മള് ആ ഷെൽഫ് ഫില് മടക്കി വെക്കു ചെലത് ഞാന് എത്ര മടക്കിവച്ചാലും വൃത്തിയാവില്ല. പക്ഷെ ത്താള് നല്ല നീറ്റായി ട്ട് ഒക്കെ കറക് റ്റായിട്ട് അടുക്കി വെക്കും പക്ഷെ അടുക്കി ടക്കിവച്ചു കഴിഞ്ഞാ പരിസരത് അതികൂടെ നമക്ക് പോകാൻ പറ്റൂലാന്നല്ലേ ഉള്ളു. നല്ല ചീത്ത പറയും. ആ എടുക്കുമ്പ ഞാനേ അ ഞാൻ എന്നിട്ട് എനിക്ക് ശ്രദ്ധയുണ്ടാവുല്ല. ചെലപ്പോ ഞാന് ഇച്ചിരി എടുക്കും ഓരോന്ന്‌ ഉമ്മച്ചി കൊയിച്ചട്ട് ആവന്നില്ല നല്ലേ അടക്കി വച്ചത് പറഞ്ഞിട്ട് എന്നിട്ട് പറയല്ലേ എടുത്ത്
ഇപ്പത്ത മക്കളൊക്കെ ഞാനിങ്ങനെ ആലോചിക്ക്ട്ടോ, ഞാ ഏ ഞമ്മക്ക് ഇപ്പ ഏഴാം ക്ലാസ്സില് ഏഴാം ക്ലാസ്സില് ഞമ്മളിപ്പ എന്താ ചെയ്യണ്ടാവാ? നമ്മള് കൊറെ കിട്ടും
കൊറേ ചക്ക മാങ്ങ ചക്കേം മാ പുളിഞ്ചോട്ടു കൂടി
ആ ആ. എനിക്ക് തോന്നണ് ഇങ്ങനത്തെ ഫുഡ് കഴിക്കാൻ പോലും വരാതേ അങ്ങ് തെണ്ടി നടക്കെ
അതെ ഞാൻ തന്നെ. പക്ഷെ നമുക്ക് അന്നങ്ങനെ തെണ്ടി നടക് ക്കാൻ ഒരു സ്വാതന്ത്ര്യണ്ടായിര്ന്നു. നമ്മളെ വീട്ട്കാർക്കും തന്നെ അങ്ങനെ പൊറത്ത് വിടാന്ള്ള ഒരു ധൈര്യണ്ടായിര്ന്നു. ഇന്ന് മ്മക്ക് നമ്മടെ മക്കൾ നമ്മളെ വീട്ടി ട്ട്ന്ന് അപ്പറത്തൊരു വീട്ടിക്ക് വിടാനുള്ള ധൈര്യണ്ടോ? അതാണ്
നമ്മള്
വീട്ടില്ള്ള ആള്കളന്നെയാണ് കുട്ടികളെ ഓരോന്ന് ചെ ചെയ്യണത്. അപ്പ അപ്പ നമ്മള് എങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മള് ദാ ഇങ്ങാണ്ട് അപ്പറത്തെ വീട്ടില് പ്പർത്തെ വീട്ടിലൊക്കെ ആക്കിയങ്ങട്ട്
അതെ ഞാനും അതന്നെ എനിക്ക് ഭയങ്കര പേടിയാ അമ്മ ഇപ്പ ഒരു തുള് ഒരു സമയം നേരം വൈകിയാല്തന്നെ ഞാൻ ഇങ്ങനെ അപത്ത് ഉള്ള ആൾക്കാരോന്നും അത്ര ഇത് ഇതല്ല ഇപ്പോളും നമ്മള പോലെ അങ്ങനെ അങ്ങനെയൊക്കെ ജീ വിക്കണെപ്പോലെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ കുറവായോണ്ടേ എനിക്ക് ഭയങ്കര പേടിയാ ഞാൻ അപ്പപോ വിളിച്ച് ചോയിച്ചും അലെങ്കി മോൾ അങ്ങോട് പറഞ്ഞേക്കണം മക്കളെ പറഞ്ഞേക്കണം അങ്ങനെ നമ്മക്ക് ഒരു ടെൻഷൻ ആണല്ലോ
ആഹ് എനിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ഇനി പിന്നെ ഇപ്പൊ എത്രയായാലും ഇപ്പൊ പുറത്തന്ന് കുട്ട് കുട്ടികളെ വിട്ട് കഴിഞ്ഞാ ഭയങ്കര ടെൻഷനാ ഇപ്പ കാക്കും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നീ ഓന്റെ അടു ത്ത് കുട്ടിനെ ആക്കിയിട്ട ഒന്ന് ആ ഡ്രൈവിംഗ പോയി കംപ്ലീറ്റ് ചെയ്യ് ആണ് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പ ഏ ത് ധൈര്യല്ല കാക്കോ ഓനാണ്ച ഒതുങ്ങി നിക്കാത്ത ആളാണ് അങ്ങനത്തെ ഓനക്കെ ഓളെട്ത് ഇട്ട് പോയിക്കഴിഞ്ഞാലേ ശരിയ ആ ഓൾക്ക് എങ്ങനെ അറിയോ ഓൾക് എങ്ങനെയ ഓള ഫ്രണ്ട്സിനെ അല്ലെങ്കി ഫിലിമൊ അങ്ങനെന്തെലും കിട്ടി കയ്ഞ്ഞ ഓള് അതുമ്മണ് ഒതുങ്ങികൂടും പിന്നെ ഓ പിന്നെ മോന് എവിടെ അങ്ങനത്തെ ചിന്തന്നുണ്ടാ ണ്ടാവൂല
ഉം അല്ലഓലെ പറഞ്ഞിട്ടും കാര്യല്ല ശ്രദ്ധ ആ കുട്ടി അയിനുള്ള പറയല്ലേ ആയി
ആയിട്ടല്ലേ ഉള്ളൂ പിന്നെ മോനാണെങ്കിലോ കണ്ണു തെറ്റിയാപ്പൊ മേലക്ക് കേറി പോവാണ് മോളില് പോയിട്ട് ന്ന് ഇന്നലെ മോള്ത്തെ ഹോള്ന്ന് സ്റ്റൂൾ എടുത്ത്ക്ക്ണ് ഇങ്ങിട്ട് അത്ങ്ങെനെ ഉന്തി ഉന്തി ഉന്തി കോണിന്റെ അവിടക്കെത്തിക്ണ് ഇങ്ങനെ നടക്കൂലെ നമ്മള് ഉന്ത്യ കുട്ടി നടക്കോലോ കു ഉന്തീട്ട് അത് നേരെ കോണിമ്മക്കാണെങ്കില് ള്ള അവസ്ഥ ആലോയ്ച്ചോക് പെട്ടെന്ന് ഞാൻ ഓടി ആ സൗണ്ട് ഇന്ക് തായെക് കേട്ടപ്പ തന്നെ അപ്പറിയാണ്ട് കേറി പൂവാണേ
അപ്പൊ എന്തേലും സ്റ്റെയർകേസിന്റെ എന്തേലും വെച്
ചേറാ വരുന്നത് ചെ അപ്പൊ മറ്റ് സാദാ ഞമ്മക് എന്തെങ്കിലും ഒക്ക
കോൾ ഒന്നിനും കോലല്ല ചേരാള് വെക്കാനോ ഇതിനോ ഒന്നിനും പറ്റ്ണില്ല ഇനി അയ്മക്കൊരു ഗെയ്റ്റ് വെക്ക ഒരു എന്തേലും ഇത്‌ങ്ങനെ ചെരിഞ്ഞിട്ടാവോണ്ടേ നേരെ വരുന്ല്ലല്ലോ ഒന്നിനും പറ്റ്ണില്ല ന്നാലും വ്യത്തികേട്ട സ്റ്റെയ്യറായി പോയി ഞാൻ പറയാ ഒന്നിനും പറ്റ് റ്റത്തെ കോലാണത്രെ
ആ അല്ല ഷ ഓക്കെ ശെ